കേൾക്ക്ണില്ലേ
ആഹ് കേൾക്ക്ണ്ട് എന്തൊക്കെ പാട്
നല്ല പാട്
പണിയൊക്കെ കഴിഞ്ഞോ
ഓ പണി കുട്യള് സ്കൂള് പോയപ്പേ ഇവിടെ കുത്തർക്ക പണിയൊക്കെ കൈ ചോറൊക്കെ ആയിണ് കറിയായി ഇഞ്ഞ് തൊടക്കാണ്ട് കുളിച്ചാനുണ്ട് ആഹ്
ഇതീ മട് കൊറച്ച് ഇരിക്കട്ടെ ച്ചിട്ടാണ്
ആഹ് ചോറും കറിയൊക്കെ ആയോ
ആഹ് ചോറൊക്കായി കറിയൊന്നും ഉണ്ടാക്കലില്ല ആരാപ്പം
ആഹ് ജെന്നെള്ളൂല്ലേ
ഞാനന്നെല്ലെള്ളൂ ഇന്ന്പ്പം കു ഉം പിന്നെ പ്പ രാവിലെ ഏതായലും കുട്യേക്ക് ഇണ്ടാക്കണ്ടേ അതു ഒന്നിച്ചാണ്ട് നീട്ടി ഇണ്ടാക്കും
ഏതായാലും അന്നോട് ഫോൺ ചെയ്യല്ലേ ഞാൻ മി റ്റടിച്ചേരീല്ലേനി
ഇൻക്ക് പിന്നെ മുറ്റടിക്കാനൊ ന്നുംല്ലട്ടോ മുറ്റടിക്കാ പിന്നെ ഞാനാ മുറ്റടിക്കാൻ പോക്കൂല്ല
മുറ്റല്ലേ
ഇൻക്കി ഈ അലർജിന്റെ പ്രശ്ന ഇണ്ടായിട്ടെ
ആ ആ
ഞാൻ മുറ്റടിക്കാൻ പോക്കില്ല
ആഹ് അതുകൊണ്ട് അത്ട്ക്കണ്ടല്ലോ
ആഹ് ആഹ്
കുട്ടികളൊ പോയില്ലേ
കുട്ടിളൊക്കെ പോയി പിന്നെ പ്പം ഇൻക്ക് പൊതുവെ പണിയില് ഏറ്റവും മടിയുള്ള ഒരു കാര്യം മുറ്റടിക്ക മുറ്റടിക്ക്ണ പണിയ
ആഹ് അപ്പൊര് ഏതു ആയി അപ്പ അതൊരു ഏതു ആയി
ഉം
അത്ശരി പെരേല് പോയില്ലേ ന്യോ
ഏ പേരെ പോയിരുന്നു ഇനിയിപ്പോ രണ്ടീസം കഴിഞ്ഞിട്ടൊക്കെ പോണം വിചാരിക്കണം പോണം ന്നൊക്കെ വിചാരിക്കണം ഇല്ല പോ ആ നാളെ പോണില്ലേ നോമ്പ് അല്ലേ
ഉം
ഉം നോമ്പിനു അവനാന്റെ പരേൽ നിക്ക നല്ലത്
എന്നാ പിന്നെ അത്ര പണിയൊന്നും ഇണ്ടാവൂല്ലേ എന്റെ പേരെ പോയാലൊക്കെ അല്ല പണി ഉണ്ടാവുംന ട്ട്നല്ലത് മിണ്ടാതൊരു ഭാഗത്തിരിക്കണ് അപ്പ ഈ കോളിങ് ഒന്നും നട ക്കൂല അവിടെ
ആ എത്താ അങ്ങനെ മണി നിർത്തൂല്ലേ
അട പണിയാ പണിയ പണിയോ പണിയാ
ആ
രണ്ടു നേരം വെച്ചിണ്ടാക്കണം നോമ്പൊക്കൊണെങ്കി പറയും വേണ്ട
താള് താളൊക്കെ കുറഞ്ഞേക്കണു ഇപ്പന്റെ കാക്ക ഗൾഫിന്ന് വന്നേക്കണു പിന്നെ ഇപ്പ വേജാറൊന്നും ഇല്ലട്ടോ കാക്ക എല്ലാ പണി ഇണ്ടാവും അടക്കള പണിയൊക്കെ എടുക്കും
ഇം
ആ അമ്മക്ക് എ അല്ലല്ല കെട്ടിയ കെട്ടിയത് ഓൻ ന്റെ പെണ്ണുങ്ങള് അ ടിച്ചിട്ട് തൊടക്കു മാപ്പിള പെണ്ണുങ്ങള് അടിച്ച് തൊടക്കും മാപ്പള വെച്ച്ണ്ടാക്കും അങ്ങനെയാണ് എന്റോട
അതോട് സുഖാണല്ലോ
ആ
അങ്ങന ആയോണ്ട്
ആ
ഞമ്മക്കൊക്കെ പിന്നെ എല്ലാം അങ്ങനെ ഒരുക്കി വക്കണം
ആ അതിപ്പോ എല്ലാവരും ഇപ്പ നമ്മളമായിരി ഇപ്പം എല്ലാവരും ആവൂല്ല
ഉം അതെ
ആ നമ്മക്കിപ്പോ അല്ലേ സൗകര്യം കൊണ്ടൊന്നും ഞമ്മക്കാവൂല്ല
ആവി ഞാൻ ഗൾഫിൽന്ന് വരുമ്പോ വേണെങ്കി ഇടുത്തു കൊടുക്കാ സ്ഥിരം നിക്കുവാണെങ്കി
ഉം എന്റെ കാക്ക ആദ്യം തന്നെ അങ്ങനത്തന്നെണ് പെണ്ണുകെട്ടാണമുന്നെ അങ്ങനതന്നെ ഓക്ക്ങ്ങനെ സ്നേഹിതം മാരൊന്നു ഇല്ല എപ്പോളും ഉമ്മാന്റെയും പെങ്ങമാരെ എടുത്തുണ്ടാവും ഓന്
പൊറത്തൊന്നും പോകൂല്ല
ഏ ഏ
അയിനങ്ങനെ ശീലായിക്കണ്
ആദ്യം അങ്ങനെ പോയണ്ടോ
അല്ലേ ചെറുപ്പത്തിലയിന് അങ്ങനെ ന്റെ അമ്മ എവ്ടെക്കും വിടൂലാ
ആ
താനൊന്നും അറിയും കൂടില്ല പൊറത്തെക്കൊന്നും വിടൂലാ
അപ്പൊ അങ്ങാടി അവിടെ എത്തില്ല
പറഞ്ഞയക്കൂല
ആ
സാനം കോൺണ്ടാന് ഇപ്പോ സാനം കൊണ്ടോവും പിന്നെപ്പ എന്ത പറഞ്ഞാല് ഓനെ അങ്ങനെ പറഞ്ഞയക്കൂല്ല ഫസ്റ്റ്ത്തെ കുട്ടിയാ ഫസ്റ്റ്ത്തെ കുട്ടിയക്ക് എന്തായാലും ഭയങ്കര സ്ഥാനാണല്ല ആ സ്ഥാനം ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നും ഇണ്ടാവൂല്ല
പിന്നെ എത്ര പിന്നെ തായല്ല
ഏ ഞങ്ങള് പത്ത് മക്കളല്ലേ ആറ് പെണ്ണും നാലാണ്ണും ഉം ആ അപ്പൊ മൂത്ത കുട്ടിയായ കാരണെ അത് ഇങ്ങനെ അയിന് സനേഹിതന്മാരൊന്നുല്ല ഉം അയിന്പ്പല്ലി എല്ലാ ഭശണം ഉണ്ടാക്കും
ഉം
പറയാത്ത തന്നെ പോളും ഒക്കെ ഉണ്ടാക്കും ചെയ്ച്ചു
അതല്ലേ എമാന്റെപ്പ ഇങ്ങനെ കൂടിയാണ്ട് അങ്ങനെ എടുക്കണേക്കാര
ഇപ്പോളും അങ്ങ തന്നെ ഗൾഫിന്ന് വന്നാലോ പുറത്തു പോവും ആ എന്തിനേ പള്ളിക്ക് പള്ളി പോവും നിസ്കേരിച്ചാന്ന് അഞ്ച ത്തിനും പള്ളിക്ക കൃത്യത്തിനാണ് പോകും ചേച്ചു നിസ്കാരം കഴിഞ്ഞാൽ വരും പിന്നെ എന്തേലും സാനം വാങ്ങാനൊക്കെ എന്തേലൊക്കെ പോള്ളു ല്ലാതെങ്ങനെ എവിടുക്കും പോലെ പേരല് പരഅ